ഇത് എഹ് ചെറിയ സ്കൂൾന്നാണ്
അതെ അതെ പറയൂ
ഇത് പഞ്ചായത്ത് മെമ്പറല്ലേ
അതെ
പിന്നെ ഞാനവ്ട്ത്തെ അധ്യക്ഷനാണ്. സ്കൂൾന്റെ ആ വിദ്യാല ത്തിന്റ അധ്യക്ഷനാണ് പിന്നെ വിളിക്കാം കാര്ണം എന്താന്ന് വെച്ചാല് ഇവ്ടെ വിദ്യാർത്ഥികളും അതുപോലെ ഇവ്ട്ത്ത അധ്യാപകരല്ലാം കൊറച്ച്‌ ദിവസായ്ട്ട് പരാതി പറയ്ന്നുണ്ട് അവരെല്ലാം അവ്ടെ പഞ്ചായത്ത് സ്ഥാപനത്തിൽ വന്നിട്ടും ഇത് പരാതി രേഖപ്പെട് ത്തി അറീച്ചിരുന്നന്നെല്ലാം പറഞ്ഞത് ഒരു വിദ്യാർത്ഥികൾക്ക് കളിക്കാനോ മറ്റു കായിക പരിശീലനം നടത്താനോ ഉള്ള സൗകര്യം അതായത് ഒരു മൈതാനം ഇവടെ സൗകര്യം ഇല്ലാന്നാണ് അവർ പറിന്ന പരാതി
അതെ അതെ ഇവ്ട്ത്തെ ആൾക്കാരെന്നോടത് പറഞ്ഞിരുന്നു ഞാനപ്പോൾ മുകളിലേക്ക് ഇള്ള ആള്കൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് കുറച്ച്‌ സംനത്കൊണ്ടാണ് അതിനുള്ള ഉത്തരങ്ങളൊന്നും നെൽകാതിര്ന്നത്.
പക്ഷെ ഇവടെ രണ്ട് മാസം മുമ്പ് അവര് അതെ നൽകിന്നല്ലോ പരാതി ഇപ്പീ രണ്ട് മാസത്തിന്റുള്ളില് നിങ്ങ എന്ത് നടപടി സ്വീകരിക്കാമായിര്ന്നു ഇപ്പോ സ്കൂള് തൊടങ്ങി എന്നിട്ട് പോലും വിദ്യാർത്ഥികള് വലിയ രീതിലൊര് സങ്കട ത്തിലാണ് അവർക്ക് കായിന പരിശീലനോ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും നടത്തണ കയുന്നില്ല ഈ മൈതാനമോ മ റ്റ് സൗകര്യമല്ല ഈ ഞമ്മുടെ ഈ സ്കൂൾ ഏഹ് അതായത് ഈ വിദ്യാലയത്തിന്റെ ചുറ്റു ഭാഗം ഒഴിഞ്ഞ് കെടക്കുന്ന തോട്ടങ്ങളാണ് അതായത് മറ്റു മരങ് ങ്ങളോ വലിയ രീതിയിലുള്ള അപകടങ്ങളോ മറ്റൊന്നും സാധ്യമല്ലാത്തെ സ്ഥലങ്ങളാണ് ആ ഒര് സ്ഥലങ്ങളിൽ ചെന്ന് അതിന്റെ ഉടമസ്ഥമ്മാരോട് നിങ്ങൾക്ക് എന്തെലു ആവശ്യപ്പെട്ടോ തേട്ടം തേടി എന്തെങ്കിലും തേടിയോ നിങ്ങക്ക് എളുപ്പത്തിൽ ലളിതമായ ഒരു മൈതാനം ഇവടെ സജ്ജമാക്കാൻ കഴിയും എന്നാണ് എനിക്കറിന്നത്.
സജ്ജമാക്കാൻ കഴിയുമെന്നത് ഞങ്ങൾ ക്കും അറിയാം പക്ഷെ അതിനുള്ള പണം ഞങ്ങൾട കയ്യിന്ന് എടുക്കാനും പറ്റില്ലല്ലോ അത് ഗവൺമെന്റിൽ നിന്നും നങ്ങൾക്ക് ലഭിക്കേണ്ടതല്ലേ
അത് നിങ്ങൾ ചോദിക്കണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കല്ലേ സർക്കാരിന്റെ മറ്റും പണങ്ങളും തയ്യാറായിരിക്കണത്
ഞങ്ങൾ കൊറെ അവരോട് ചോദിച്ചു പക്ഷെ അവരതിന് സമ്മതിച്ചിരുന്നില്ല സമ്മതിച്ചുന്ന എന്നാൽ കൊറച്ച് സമയമെടുക്കുമെന്നാണ് പറഞ്ഞിര്ന്നത് ഇനി നിങ്ങൾക്ക് ഇത്രേം ആവശ്യമായതിനാൽ ഞങ്ങൾ ശക്തമായി തന്ന അവരോട് പറയാം ഒരു ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളത് ശരിയാക്കി തരാം
ഇനി ഒരു മാസം കാത്തിരിക്കയോ അത് വലിയ രീതിയിൽ കാത്തിരിക്കലാണ് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയല്ലോ നിങ്ങള് പഞ്ചായത്ത് മെമ്പറല്ലേ ഈ ഒരു രണ്ട് മാ രണ്ടാഴ്ചക്കുള്ളിൽ എന്താണ് നമ്മുടെ സബ്ജില്ല അതുപോലെ ജില്ലാ മേഖലയിലുള്ള കായിക മത്സരം നട തുടങ്ങാൻ പോവുകയാണ് അതിന് വേണ്ട ഒരുതിള്ള പരിശീലനവും നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് വലിയ രീതിയിലുള്ള പുറത്തു നിന്നുള്ള കായിക മത്സരങ്ങളെല്ലാം നട പക്ഷെ നമ്മളുടെ വിദ്യാലയത്തില് അത്തരത്തിലുള്ള മത്സരങ്ങളോ കായിക വിഭാഗങ്ങളെല്ലാം കൊറവാണ് അതിനൽ പ്രധാന കാരണം എന്താണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് നമ്മ വിദ്യാലയത്തിൽ എന്താണ് വിദ്യാ വിദ്യാർത്ഥികൾക്ക് സജ്ജമായ സൗകര്യമായ ഒരു കടിയിടം ഇല്ല ഒരു മൈതാനംല്ല ല്ല എന്നുള്ളതാണ് അത് നിങ്ങ എത്രയും പെട്ടെന്ന് തയ്യാറാക്കേണ്ടതുണ്ട്
അതെ ഞങ്ങൾ ശരിയാക്കക്ക് തരാം ഇനി നാളെ ഞങ്ങള് മേലുദ്യോഗസ്ഥരു അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇത് എന്തായാലും സൂചിപ്പിക്കാം നിങ്ങൾക്ക് ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ളത്തരം എന്താച്ചാൽ നൽകാം പക്ഷെ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് കളിക്കാനുള്ള സ് സ്ഥലം അതൊന്ന് ഒരു ഫോമ ഫില് ചെയ്ത് തരേണ്ടതുണ്ട്
അത് നമ്മള് മുമ്പ് അറിയിച്ചിരുന്നല്ലോ അവിടെ
അതെയോ അത് ഇവിടെന്ന് കാണാതെ പോയിട്ടുണ്ട് നിങ്ങൾ ഫിൽ ചെയ്ത് ചെയ്ത് തരേണ്ടി വരും
ഞങ്ങൾ ഇന്നൊരു യോഗം കൂടിയിരുന്നു വിദ്യാർത്ഥികള് അധ്യക്ഷന്മാരും അതിലെ അംഗങ്ങളും മറ്റു അധ്യാപകരെല്ലാം കൂടിയിട്ടുള്ള ഒരു ഏ യോഗം കൂടിയിരുന്നു ആ യോഗത്തിൽ പ്രധാന ചർച്ച ഈ വിഷയം തന്നെ ആയിരുന്നു ഞാനൊരു അധ്യക്ഷനായൊണ്ട് എനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എല്ലാം ഞാനാണ് ന്നുള്ള എല്ലാ പരാതികളും കേൾക്കുന്നത് അപ്പോ കഴിഞ്ഞ വർഷ അധ്യായ വർഷം വിദ്യ സ്കൂൾ അവസാനിക്കുന്ന വേളയില ഉണ്ടായുന്ന യോഗ ഇത് തന്നെയ ആയിരുന്നു ചർച്ച അന്ന് നമ്മളിത് അടുത്ത വർഷ അടുത്ത അധ്യാ വർഷംമാകുമ്പോഴേക്കും പരിഹരിക്കും അന്നൊക്കെ ക്ക് നമ്മളെ സ്ഥാപനത്തിനൊരു മൈതാനം ലഭിക്കും എന്നായിരുന്നു അവടെ അവരോട് അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോ അദ്ധ്യയ വർഷം തൊടങ്ങി രണ്ടു മാസം ആ ഒരു മാസം ആവാറായി ഇന്നട്ട് പോലും ഒരു മൈതാനം ഇല്ലാതെ വിദ്യാർത്ഥികള് വളരെ സങ്കടത്തിലും നിരാശയിലുമാണ്
നിങ്ങളെ സ്കൂൾ എന്നാ തുറന്നത് ഒരു മാസംമാവാനൊക്കെ അത ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളും ഞങ്ങൾക്ക് ഇതുപോലെ പലതര പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇതിപ്പോ ഇത് മാത്രം ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ലല്ലോ ബാക്കി ക്കുന്നതും നിങ്ങൾക്ക് നോക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ ശരിയാക്കി തരാമെന്ന് വീണ്ടുംവീണ്ടും ഇങ്ങനെ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടത് ഇത് നമ്മുടെ വളർന്ന് വരുന്ന തലമുറകൾക്ക് വിദ്യാർത്ഥികൾക്കും ഈ നമുക്കറിയാം നമ്മുടെ പുറകാല പുറ സ്ഥലങ്ങളിലൊക്കെ വിദ്യാർത്ഥ ലഹരിക്കും മറ്റു വിഷയങ്ങളിലൊക്കെ അടിമപ്പെട്ടിക്ക മൊബൈൽ ഫോൺ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ അടിമപ്പെട്ടുകയാണ് അത്തരത്തിലുള്ള അടിമപ്പെടകിൽ നിന്നെല്ലാം ഒരു ഒരു ഒരു പുതിയ മാർഗ്ഗമാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് ഇത്തരത്തിൽ മൈതാനം കളിയടം എന്നുള്ളത് അതിനെയാണ് നിങ്ങൾ നിരസിക്കുന്നതും നിങ്ങ അത് വിലങ്ങുന്നതും ഒ നി മനസ്സിലാക്കിയ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു നേതാവ് ജനങ്ങൾ ജയിപ്പിച്ചതല്ലേ നിങ്ങളെല്ലാം വോട്ട് നൽകി ആ ഒരു ഉത്തരവാദിത്വ കൂടെ നിങ്ങൾ സ്വീകരിച്ച് അതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട് അത് നിങ്ങളില് വലിയ രീതിയിലൊരു വീഴ്ചയാണ് ഇപ്പ സംഭവിക്കുന്നത്
അതെ
എന്നാലും ഈ രണ്ടു മാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടും ആ സമയത്താണ് ഇത്തരത്തിൽ വിദ്യാലയത്തില് വിദ്യ വിദ്യാലയങ്ങൾക്കുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കാനുള്ള സമയം ആ സമയത്ത് പോലും നിങ്ങളതിനെ വേണ്ട രീതിയുടെ കാര്യ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
അതെ ഞങ്ങൾ ക്ഷെമ ചെയ്യുവാ ഈ ഒരാഴ്ച്ചയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു തരാം നിങ്ങളോട് പറഞ്ഞില്ലേ മറ്റേ ഫോമ് ഞങ്ങളിൽ നിന്നും കളഞ്ഞു പോയിട്ടുണ്ട് നിങ്ങള് ഒന്നുകൂടി ഒന്ന് പഞ്ചായത്തിലേക്ക് വരുന്ന അതൊന്ന് ഫില്ലാക്കി തരുകയാണെങ്കിൽ ഞങ്ങൾ നാ കൊടുക്കുകയും ചെയ്യും
ക്ഷെമയും അതുപോലെ ഇതൊന്നും ഒരു ന്യായമോ മറ്റൂ ഒരു ഒരു മാർഗ്ഗമോ അല്ല പരിഹാര മാർഗ്ഗമോ അല്ല നമ്മുക്ക് വേണ്ടത് ഉടനടി നടപടിയാണ് അവൻ പറഞ്ഞു രണ്ട് ആഴ്ച്ചക്കുള്ളില് നമ്മുടെ ജില്ലാ കായികമേള നടക്കാൻ പോകയാണ് അപ്പ അതിനനുസരി ച്ചുള്ള ഒരൂ പരിശീലനോം തയ്യാറാവലും വിദ്യാർത്ഥികൾക്ക് ആവശ്യ മാണ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു നേട്ടം കിട്ടാനും മറ്റു കായിക മേഖലേല് ഉന്നതി പ്രാപിക്കാനും ഒരു മാർഗമാണ് അത്
അതല്ലെ ഞാൻ താങ്കളോട് പറയുന്നത് ഒരാഴ്ച്ചയുടെ ഉള്ളിൽ ശരിയാക്കി തരാമെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും അതിനുള്ള നടപടി തന്നെയാണ് ഞങ്ങള് സ്വീകരിച്ചത് വീണ്ടും വീണ്ടും നിങ്ങൾ ഏഹ് ശരിയാക്കി തരണം ശരിയാക്കി തരണം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലെ നിങ്ങളാ ഫോ മൊന്ന് ഫിൽ ചെയ്ത് തരണം
ഹലോ ഞാൻ പറഞ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് നാം ആ കായികമേളക്കുള്ള വിദ്യാർത്ഥികളുടെ പേരും ഏതെല്ലാം മത്സരത്തിനാണ് ണോ ഏതെല്ലാം ഇനങ്ങളിലാണോ ഏത് വിഭാഗത്തിലാണോ മത്സരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു അതിന്റേ നാമവിശേഷങ്ങളും നാമാവലികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഇത്തരത്തിലൂടെ സജ്ജമാകാനുള്ള മൈതാനമാണ് ആവശ്യമുള്ളത് അതിപ്പൊ ഒരൂ താൽ ക്കാലികമായ ഒരു നടപടി അല്ല താൽക്കാലികമായ ഒരു പ്രതിവിധി നിങ്ങള് നേടുകെതരി എഹ് നേടിത്തരുകയാണെങ്കില് നമ്മക്കൊരു സൗകര്യമായ ന അതായത് നമ്മുടെ സാധാരണപ്പ്രെ നാട്ടിലുള്ള ഒരു മൈതാനം ഒരു കളിയിടം നമുക്ക് സ്ഥാപനത്തിന് വിദ്യാർത്ഥിക്ക് വേണ്ടി ഉപയോഗിക്കാന് നിങ്ങള് നൽകാണെങ്കി നല്ലൊരു ഏഹ് മാർഗമായിരുന്നത്
അതിൽ അതല്ലെ ഞാൻ താങ്കളോട് പറഞ്ഞത് അവിടെയുള്ളാ സ്ഥലമുണ്ടല്ലൊ നിങ്ങൾ പറഞ്ഞ കാടു പിടിച്ചു കെടക്കുന്നു എന്ന് ആ സ്ഥലം ഞങ്ങൾ വാങ്ങി നിങ്ങൾക്ക് വേണ്ടി വൃത്തിയാക്കി തരാം രണ്ട് ഒരാഴ്ച്ചേട് ഒരാഴ്ച്ചേടെ ഉള്ളിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു
ആഹ് ആഴ്ച്ചയും ഇന്നി കാത്തിരിക്കാം നമുക്ക് കഴിയില്ലാന്നാണ് പറഞ്ഞു വരുന്നത് അത് പറഞ്ഞല്ലോ ഈ കായികമേള പെട്ടെന്ന് വിടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് ദിവസ ത്തിനുള്ളില് ഇത്തരത്തില് സാധാ നമ്മുടെ ന നാട്ടിൽ കളിക്കുന്ന ഏതെങ്കിലും മൈതാനം നമ്മുക്കവിടേക്ക് നടന്ന് പോവുകയോ മ റ്റു വാഹന വഴിയോ പോയിട്ട് പരിശീലനം നടത്തായെങ്കില് പോലും നമുക്ക് പരിശീലനം നടത്തണമല്ലൊ അതിനുള്ളൊരു മാർഗമാണെന്നാ പറഞ്ഞത് സാധാരണ ഉള്ളൊരു കായിക ക കായികളമോ കളിക്കളമോ അല്ലെങ്കിൽ ഒരു മൈതാനമോ നമുക്ക് നൽകി ഒരു സഹായിക്കു ആണെങ്കിൽ വലിയ നേട്ടമായിരുന്നുന്ന് പറഞ്ഞേ
അതെ നിങ്ങൾ പറഞ്ഞെ ശരിയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ നാളെ രാവിലെ പോകുന്നുണ്ട് അപ്പോൾ മേല് ഉദ്യോ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് നടപടി എന്താണെന്നുള്ളത് അവർ പറയുന്നത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പയേ അതെല്ലാം ചോയിച്ച് തീരുമാനാക്കാൻ പറ്റുകയുള്ളു വേറെ ഗ്രൗണ്ടിൽ അതിനുള്ള വാടക എല്ലാം നൽകേണ്ടി വരില്ലേ അതൊക്കെ ചോദിക്കാൻ പറ്റുകേയുള്ളൂ നാളെ ഉള്ളൂ ഇതിനെ കുറിച്ചുള്ള നടപടി ഡിവിഡെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിക്കുക
ആഹ് ഇതോട് കൂടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതും നമ്മുടെ ഈ സ്ഥാപനത്തേക്ക് നിങ്ങള് ഈ ഒരു മൈതാനമോ മറ്റു കളിക്കളമോ നമുക്ക് നേടി തരുന്നതോടൊപ്പം അത് ഈ സ്കൂളിന് മാത്രമല്ല അത് ഈ നാട്ടിലുള്ള കുറച്ച് ഏഹ് നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കും വൈകുന്നരോ മറ്റ് റ്റു സമയങ്ങളും അവർക്ക് ഉല്ലസിക്കാനും മറ്റു കളിയായി ഏഹ് കളികൾ നടത്താനും അതില് അനുവാദിക് ക്കണം അനുവദിക്കണമെന്നും ഞാൻ പറയുകയാണ് കാരണം വൈകുന്നേരങ്ങളിൽ ഇപ്പ മാതാപിതാക്കളെ വലിയ രീതിയിൽ പരാതികള് നമ്മക്ക് മീറ്റിങ്ങിലും മറ്റു യോഗത്തിലെല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് വൈകുന്നേരങ്ങളില് അപ്പുറത്തെ നാട്ടിലെ ക്ക്‌ പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് കളിക്കാനോ കൂട്ടുകാരോടൊപ്പം ഒന്ന് ഉല്ലസിക്കാൻ ണു എല്ലാം അപ്പോ അതും കൂടെ നിങ്ങള് മേലുദ്യോഗസ്ഥരോട് അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ്
ആഹ് അതറിയിക്കാം പിന്നെ നാട്ടില് ഉണ്ടല്ലോ ഒരു മൈതാനം ഏഹ് പ്രശ്നമില്ല അവര് കളിച്ചോട്ടെ ഏഹ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങളാ ഫോം ഒന്ന് ഫില്ല് ചെയ്തു തരാൻ ഒന്ന് വരണം
ആഹ് അപ്പോ നിങ്ങള് പറയുന്ന മൈതാനം ആ പുഴയിലല്ലേ അതി ഒരു വേനൽക്കാലത്ത് അത് വെള്ളം കേറി വെള്ളം കേറി തുടങ്ങിപ്പോ ഓരോ ഭാഗങ്ങള് വെള്ളം കേറി തുടങ്ങി അതിപ്പോ ഉപയോഗശൂന്യമാണ് കളിക്ക് ഉപയോഗം മാത്രമല്ല ഇഞ്ഞിയൊരു മൂന്നാലിസം കൊണ്ട് പൂർണ്ണമായി പരിപൂർണ്ണമായ വെള്ളത് ത്തിനത് താഴെയാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മൈതനം നിങ്ങള് സജ്ജമാക്കി തരണംന്ന് പറയുന്നത് അതും കൂടെ സജ്ജമായാൽ പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താം
ശരി നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം ഏഹ് നാളെ നമ്മള് മേലുദ്യോഗസ്ഥരടുത്ത് പോയി നടപടി എടുത്തിട്ട് നിങ്ങക്കൊന്ന് വിളി ക്കാം എന്തൊക്കെയാന്ന് അവർ പറഞ്ഞത് എന്നുള്ളത് അതിനനുസരിച്ചുള്ള നടപടി ഞങ്ങൾ ചെയ്യുന്നതാണ്
ആഹ് എന്നാ ശരി എന്നാ
ഓക്കെ നന്ദി അത് ജ് അല്ലെ പറയണ്ടെ
ഓക്കേ
ഇതെന്താ